ഹലോ
ആഹ കേൾക്കാം പറഞ്ഞു
ആഹ് ഏർ ലാസ്റ്റ് ഇപ്പൊ ഉസ്ബെക്കിസ്ഥാനായിട്ട് കണന്ന പോർച്ചുഗലിന്റെ മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു
കണ്ടായിരുന്നു കണ്ടായിരുന്നു പോർച്ചുഗൽ അഞ്ചേ പൂജ്യത്തിന് ജയിച്ച മത്സരല്ലായിരുന്നു
അതെ അതെ ഇപ്പം ആഹ് പഴയ പോലത്തെ ആ ഒരു കളിയൊന്നും ഇല്ല അല്ലേ
ആഹ്
ആര് കോ ആ ഒരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു അക്കട ഉസ്ബകിസ്ഥാൻ അങ്ങ് പോർച്ചുഗലിനെ അപേക്ഷിച്ച് അങ്ങ് വളരെ കൊച്ചു ടീമായിപ്പോയി
അതെ അതെ
ആഹ് വേൾഡ് കപ്പിന്റെ ആ ഒരു ആ ഒരു സ്വീകാര്യത ആ കളിക്കില്ലാന്ന എനിക്ക് തോന്നിയത് ആ കോങ്കോോട്ടുള്ള ആ ആ കോങ്കട്ടയള്ള കളി ആ കൊളംബിയാട്ട ഉള്ള കളി വല്ിയൊരു വെല്ലുവിളിയ ആയിരിക്കും
അതെ പക്ഷെ ആ മത്സരം നല്ലായിട്ട് കളിച്ചച്ച് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള മത്സരം മത്സരങ്ങൾക്കും വളരെ നല്ല ഒരു കോൺഫിഡൻസ് കിട്ടും പോർച്ചുഗലിന്.
ഇപ്പൊ ഈ ഒരു കളി ജയിച്ചത് കൊണ്ട് ഇപ്പൊ ഒരു അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട് എന്ന വെച്ചാ ആദ്യത്തെ കളി. സമനിലയായിട്ടാണല്ലോ അവൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു ഡൗൺ ഒരുപാട് വിമർശനമൊക്കെ വന്നായിരുന്നല്ലോ.
അതെ അതെ ക്രിസ്ത്യാനോ കളിയില് രണ്ടു ഗോൾ അടിച്ച് തിരിച്ചു വരുകയും ചെയ്തു ക വളരെ വലിയൊരു കമ്പാക്ക് ആണ് പുള്ളി നടത്തിയത്.
പുള്ളി പുള്ളിയുടെ പെർഫോമൻസ് നല്ല മികച്ചതായിരുന്നു ഈ കളി ലാസ്റ്റ് കളി അപേക്ഷിച്ച്.
അതെ പിന്നെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ പെർഫോമൻസും എടുത്തു പറയേണ്ടത് തന്നെയാണ്. കളിയില് ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു പുള്ളിക്ക്.
ആ പുള്ളി ആദ്യത്തെ മത്സരം എടുത്ത് വെച്ച് നോക്കുമ്പോ പുള്ളിക്ക് ഈ രണ്ടാമത്തെ കളി നല്ല പെർഫോമൻസ് ആയി അതു മാത്രല്ല ഫെലിക്സ് ഇലവണിലോണ്ട് തിരിച്ച വന്നപ്പോഴെ കളി മാറിയെ
കളി മാറിയത്
ജാവ ഫെലിക്സിന് സ്ഥിരമായിട്ട് ഇലോണി വരണം എന്നാലേ കളി നല്ലോണം നടക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവര് എന്ത് പറയാ ഒരു വിങ്ങറിനെ ഇടുവാണെങ്കിൽ അത്രത്തോളം ഒരു എഫക്റ്റീവ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത് ജാബ്
മിഡ്ഫീൽഡ് കളിക്കുന്നൊരു പ്ലെയർ അറ്റാക്ക് മിഡ്ഫീൽഡ് കളിക്കുന്നൊരു പ്ലെയർ
ആ അപ്പോ അങ്ങനെയുള്ള കളിക്കാരന് ഇടുന്നതായിരിക്കും കുറച്ച കുറച്ചൂടെ ഡിഫൻസ് പൊട്ടിക്ക നല്ലത് പ്രോപ്പർ വിങ്ങർമാരെ ഇട്ടിട്ട് വലിയ കാര്യമില്ല
അതെ പാസിംഗ് ഗെയിം നിർത്തി പോർച്ചുഗൽ ആദ്യത്തെ മത്സരത്തെ അപേക്ഷ പാസ് ഗെയിം നിർത്തി കുറച്ച്കൂടെ അറ്റാക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴേക്ക് കളി വന്നു
കളി വന്നു
ഉം വിറ്റിനിയൊക്കെ കൊറച്ച് ബായ്ക്കിന്ന് ഇറങ്ങി ഫ്രണ്ടിലേക്ക് അറ്റാക്ക് ചെയ്ത് വന്നു
ആ വിറ്റിന്നിയുടെ കളി കഴിഞ്ഞ അവസാനത്തെ കളി ബാക്ക് പാസ് മാത്രമായിരുന്നു
അതേ പുള്ളിയൊരു സെൻടർ ബാക്ക് റോളിലാണ് കളിച്ചുകൊണ്ടിരുന്നത്
ഇപ്പം ഇപ്പഴേ കുറച്ചുകൂടെ ഫോർവേഡ് ആയിട്ട് കളിക്കാൻ തുടങ്ങി അത് പക്ഷെ ഈ കളി വെ ച്ച് നമുക്കൊന്ന് വിലയിരുത്താ വര
അതെ അതെ ഉം കൊളംബിയയുടെ വിംഗർമാരൊക്കെ ഭയങ്കര ടോപ്പ് ലെവൽ വിംഗർമാരാ ഒന്ന് ലൂയിസ് ഡിയാസ് ആണ്
പിന്നെ അവർക്ക് റോഡ്റികസുണ്ട് ആമസ് റോഡറികസുണ്ട്
ആമിസ് റോഡ്രിഗസ് റയൽമാഡ്രിയൽ മുമ്പ് കളിച്ച മികച്ച ഒരു പ്ലെയർ കൂടിയാണ്
പുള്ളി ഭയങ്കര ത്രറ്റാ എന്ന വെച്ചാ പുള്ളിക്ക് ഈസിയയിട്ട് ചാൻസ് ക്രിയേഷൻ ഒക്കെ ഭയങ്കര
അതെ
പുള്ളി ക്രിയേറ്റ് ചെയ്യാൻ പുള്ളി ഉള്ളത് കൊണ്ട് ആ പുള്ളി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും അവിടെ ഫിനിഷ് ചെയ്യാൻ മറ്റേ ഡിയാസും സ്ട്രൈക്ക് സൈക്കർമാരൊക്കെ ഉണ്ടല്ലോ നല്ല സൈക്കർമാര അവൻമാർക്കുള്ളതൊക്കെ
അതെ അതെ
പിന്നെ അവരെ ഡിഫെൻസും എന്താ മിഡും എല്ലാം ഓക്കെയ
ഉം ആ മത്സരം പോർച്ചുഗലിനെ സംബന്ധിച്ചോളം വലിയൊരു മത്സരമായിരിക്കും
അത് അതങ് അത് തോറ്റാലും സമനില ആയാലും ഏകദേശം വേൾഡ് കപ്പ് നഷ്ടപ്പെടുന്ന അവസ്ഥ തന്നെ
അതെ കാരണം രണ്ടാം സ്ഥാനത്ത് ഗ്രൂപ്പിൽ ഫിനിഷ് ആയി കഴിഞ്ഞാ പോലും പിന്നീട് വലിയ പോരാട്ടങ്ങളായിരിക്കും വരാൻ പോകുന്നത് ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ അങ്ങനെയുള്ള ടീമുകളെ നേരിടേണ്ടി വരും റൗണ്ട് ഓഫ് തേർട്ടി ടു ലൊക്കേ
ആദ്യം തന്നെ തേർട്ടി ടുവിൽ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കേണ്ടി വരും
അതെ അതൊഴിവാക്കുന്നതായിരിക്കും പോർച്ചുഗലിനെ സംബന്ധിച്ചോളം നല്ലത്
പോർച്ചുഗാലിനും റൊണാൾഡോയ്ക്കും അതായിരിക്കും എന്തുകൊണ്ടണ്ട് നല്ലത് പക്ഷെ അർജന്റീനയുടെ കാര്യം എടുത്ത് നോക്കിയാന്ന് അവര് സേഫായി
അവര് സേഫാണ് അവര് ആദ്യത്തെ രണ്ട് കളി നല്ല രീതിൽ തന്നെ ജയിച്ചു മെസ്സിയുടെ മികച്ച പ്രകടനമാണ് നമുക്ക് കാണാൻ പറ്റിയത്
മെസ്സി അഞ്ചോള അടിക്കുകയും ചെയ്ത് അവരാണെങ്കിൽ അർജന്റീന ആകെ അടിച്ചത് അഞ്ച് ഗോള അഞ്ചു അടിച്ച
അഞ്ചു അടിച്ചത് മെസ്സിയ പക്ഷെ അവര് നല്ല ഒത്തിണക്കത്തോടെയാണ് കളിക്കുന്നത് അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അടിപൊളിയ ആായിരുന്നു ലാസ്റ്റ് ഓസ്ട്രേലിയയിലുള്ള മത്സരത്തില്.
ഞാൻ രണ്ട്‌ കളിയും കണ്ടതില് എനിക്ക് തോന്നിയന്ന വെച്ചാ അൽജീരിയക്കെതിരെയുള്ള കളിയായിരുന്നു അർജന്റീന നല്ലോണ്ണം കളിച്ചത്. ഓസ്റ്റ്രിയക്കെതിരെ അധികം കളിക്കാൻ പറ്റിയിട്ടില്ല. അത് മാത്രല്ല ഓസ്ട്രിയ എന്ന് പറയുമ്പം ഓസ്ട്രിയ വല്യ ച്ചിനകത്ത് വല്യോരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പാസി ഗെയിം മാത്രേ ഉള്ളായിരുന്നു പക്ഷെ അൽജീരിയ അങ്ങനെ അല്ലായിരുന്നു. അ ൾജീരിയ ബോക്സിനകത്തൊരു ഒരു ത്രെട്ട് ഉണ്ടാക്കുകയും ചെയ്തു അവര് ഗോൾ അടിക്കുകയും ചെയ്തു.
പക്ഷെ അത് ഓഫ് സൈഡുവിളി
പക്ഷേ അത് ഓഫ്സൈടായി പക്ഷെ അവരായിരുന്നു കുറച്ചൂടെ ബിഗ് ചാൻസൊക്കെ ക്രിയേറ്റ്
അതെ
അർജന്റീനയുടെ ഇനി അടുത്ത കളി നോക്കേ വേണ്ട അവരെന്തായാലും ആ ടീമുവായിട്ട് ജയിച്ചാലും തോറ്റാലും അവര് ഗ്രൂപ്പ്ല് ഫസ്റ്റാ
സേഫ്ആയി അവര് അവര് ആ അവര് ക്വാളിഫൈ ആയി റൗണ്ട് ഓഫ്തഡിലേക്ക് അവര് ക്വാളിഫൈയായി
ക്വാളിഫൈ അവർക്കിനി മെസ്സിയെ കളിപ്പിക്കണന്നൊരു നിർബന്ധവും ഇല്ല മെസ്സി ഇറങ്ങിയില്ലേലും റസ്റ്റ് കൊടുക്കാന്ന്
ആതെ ജോർദാൻ അവർക്കൊരു വെല്ലുവിളിയേ അല്ല
ഇന്നലത്തെ നെയ്മറും തിരിച്ചുവന്നിട്ടുണ്ട്
അതെ അതെ പക്ഷെ ബ്രസീലിനെ സംബന്ധിച്ചോളം നോക്കുവാണെങ്കില് ബ്രസീല് ഒരു ടീമായിട്ട് തന്നെയാണ് അവര് ഇന്നലത്തെ മത്സരം കളിച്ചത്
ഇന്നലത്തെ മത്സരം ഒരു മികച്ച രീതിയിൽ തന്നെ അത് സ്റ്റാർട്ട് തുടക്കം തന്നെ അടിപൊളി രീതിയിലായിരുന്നു തുടങ്ങിയത് നെയ്മറ് വരുന്നടം വരെ
ഇന്ന് അവർ ആദ്യഗോളെടുത്തെങ്കിലും പിന്നീട് ഉള്ള രണ്ടാമത്തെ ഗോള് ഒരു ടീം ഗോൾ തന്നെയായിരുന്നു ക്രോസീന്നുള്ള വിനീഷ്യസിന്റെ ഹെഡർ
ഇലീഷ്യസിന്റെ ആ ഫൗള് വിളിച്ചതും എനിക്കതുതോന്നുന്നില്ലത് ഫൗളാണെന്ന്
അതെ അതൊരു ആഹ് അത് പക്ഷെ ശെരിക്കും പറഞ്ഞ ഒരു ആഹ് അംബേ സ്കോൾന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം റഫ്രിയുടെ തീരുമാനത്തിനനുസരിച്ച്
പല പല ആംഗ്ലീന്ന് നോക്കുമ്പോള്ള വ്യത്യാസമാണ് നമുക്കവിടെ മനസ്സി മനസ്സിലാവുന്നത് എന്നുവെച്ചാ ആദ്യ ആദ്യത്തെ ഒരു ആംഗിളീന്ന് അത് ആദ്യം റഫറി നോക്കിയ ആങ്കിള് തെറ്റായി പോയെന്നാഎനിക്ക് പിന്നീട് മനസ്സിലായത് ആദ്യം റഫറി ആ റഫറി ആങ്കിളിൽ നോക്കിയപ്പം വാറ്നോക്കിയപ്പോ എനിക്കും തോന്നി ആ ഫൗളായിട്ട് തോന്നി പക്ഷെ പിന്നീട് പിന്നീട് അത് റീവാച്ച് ചെയ്തുനോക്കിയപ്പം എനിക്ക് മനസ്സിലായി അത് ഫൗള് വിളിക്കണ്ട മാത്രമുള്ള ഒരു ഫൗളൊന്നും ഇ
അതെ അതെ
അത് ആങ്കിള് വ്യത്യാസം വന്നപ്പം അതൊരു അത് ഗോള് കൊടുക്കാൻ അത് ഡിഫണ്ടറിന് മനസ്സിലാവുകയും ചെയ്തു അഡി ഡിഫൻഡറിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് അതുകൊണ്ടാ ഡിഫൻഡർ പിന്നീട് അത് ഫൗളെയ്യാൻ നോക്കിയത്
അതെ പക്ഷെ അത് നല്ലൊരു ഫിനീഷിംഗ് കൂടെ ആയിരുന്നു ഫിനീഷിസിന്റെ
ആ നല്ല ഒരു ഗോൾ കീപ്പറിനെ നഡ്മക്ക് ഇട്ടോണ്ടൊരു ഫിനിഷിംഗ് ആയിരുന്നത്
അതെ നിർഭാഗ്യംന്ന് പറയട്ടെ അംമ്പയർ അത് ഓഫ്സൈഡ് വിളിക്കുകയും ചെയ്തു
അതാ പക്ഷെ വിനീഷസ് ആ മാച്ചില് ഉടനീളം അ നല്ല രീതിയിലുള്ള അറ്റാക്കിങ് ആയിരുന്നു
അതെ ഉം നെയ്മറ് പക്ഷെ നെയ്മറ് കളത്തിലേക്ക് വന്ന് ആകെ കളിച്ചത് ഇരുപത്തിനാല് മിനിറ്റാ നെയ്മറ് കളി പക്ഷെ നെയ്മറ് ഇരുപത്തിനാല് മിനിറ്റില് ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു
ആഹ് ബിനീഷ്സിന് നല്ലൊരു പാസുണ്ടായി നെയ്‌മറിന് നെയ്മെറിന് അ
അതെ ആ ഇതിപ്പം രണ്ടായിരത്തി എനക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ശേ ഷം നെയ്മർ ഒരു ഇന്റർനാഷണൽ മത്സരം കളിക്കുന്നത് ഇപ്പോഴാ തോന്നുന്നു
ആഹ് അതെരു
ഉം അതെ അതിന്റെ ഒരു ഒത്തിണക്കം വരാനുണ്ട് അത് വന്നോളും ഇനി മുന്നിലുള്ള മത്സരങ്ങള എന്താലും ബ്രസീലിന് നെയ്മർ ഉള്ളത് ഒരു വലിയൊരു ഗുണായിരിക്കും
ക്ഷെ എനിക്ക് തോന്നുന്നില്ല നെയ്മർ സ്റ്റാർട്ടറായിട്ട് വന്നാ നല്ല ആയിരിക്കോന്ന് ജ
ഉം ആഹ് പിന്നത് ഒരു വർഷം അയാളൊരു സെക്കൻഡ് ഹാഫിലൊക്കായിരിക്കും വരുന്നുണ്ടാവ
റോളിലോ കൊണ്ടരാൻ പറ്റാത്തൊരവസ്ഥയാ ഇപ്പോ അപ്പം ആകെ പറ്റുന്നതെച്ചാൽ സ്ട്രൈക്കർ റോളിലേക്ക് നെയ്മറിനെ കൊണ്ടുവരുന്ന അപ്പൊ സ്ട്രൈക്കർ റോളി ഇപ്പം മത്തസ്കുഞ്ഞ ഭയ നല്ല ഫൂമി നിക്കുന്ന ടൈമാ
അതെ മത്യസ്ക്യു പിന്ന മികച്ച രീതിലാ കളിക്കുന്നെ കാരണ മത്യസ്കൂനെ ആദ്യ ആദ്യ രണ്ട് രണ്ടാം മത്സരത്തില് ആദ്യതവണ ഇറക്കുകയും രണ്ടു ഗോളുകൾ അദ്ദേഹം നേടുകയും ചെയ്തു
ഇപ്പം ഇപ്പൊ ഈ കഴിഞ്ഞളീം പുള്ളി ഒരു ഗോളടി
അത് മികച്ചൊരു ഗോളായിരുന്നു കേട്ടോ ബ്രൂണോ കുമാരസിന്റെ നല്ലൊരു പാസ്സാരുന്ന് നല്ലരു ബാക്ക് പാസ്സാണ് കൊടുത്തത് നല്ലൊരു
ആഹ് ആ ഗോളിന്റെ ക്രെഡിറ്റ് നമുക്ക് ബ്രൂണകുമേരസിന് തന്നെ കൊടുക്കേണ്ടി വരും
അതെ
അത് ലാസ്റ്റത് ഫിനിഷെയ്യണ്ട ഒരു ജോലിയ ഉള്ളായിരുന്നു ബാക്കി എല്ലാം പുള്ളിയാ ചെയ്തു കൊടുത്തെ
അതെ അ
കൊഴപ്പമില്ല എന്നിട്ട് മൊറോക്കോടെ കളിയാണെങ്കി അതിഗംഭീരമായ കളിയായിരുന്നു
അതെ നാലെ രണ്ടിനല്ലേ അവര് ജയിച്ചേ
അവര് ഒരു ഒരു ത്രെറ്റ് തന്ന അവര് ഒരു വേൾഡ് കപ്പ് കണ്ടന്റെർസാ അവർക്ക് വേൾഡ് കപ്പടിക്കാൻ നല്ല
നല്ല ചാൻസ് ഉണ്ട് നല്ല ടീമുണ്ട് ഹക്കിമേടെ മികച്ചൊരു ഗോൾ ഉണ്ടായിരുന്നല്ലോ
മികച്ച ഗോളാ അവര് പേപ്പറി വലിയൊരു ടീമല്ലെങ്കിലും അവർ കളക്ടീവിലി ഭയങ്കര സ്ട്രങ്തുള്ള ടീമാ
അതെ.
അവര് ഗ്രൗണ്ടി നല്ല പെർഫോ ഫോൻസ് കാണിക്കുന്നുണ്ട് ഫിസി ക്കാലിറ്റിയുള്ള പ്ലയേഴ്‌സ് ഉണ്ട് അവർക്ക് നല്ല ടച്ച്‌ ഒള്ള കളി
അതെ ബ്രസീലുമായിട്ടുള്ള അവരുടെ ആദ്യത്തെ മത്സരം വളരെ മികച്ച മത്സരാണ് കാരണം ഒന്നേ ഒന്നിന് സമനില ആയെങ്കിലും
ഞാ ഞാൻ എന്റെ ഒരു ബ്രസീലത് കഷ്ടിച്ച് എങ്ങനെയോ സമനില ആയി പോയതാ അല്ലെങ്കി കളി വെച്ചോക്കാ നമുക്ക് അനലൈസ് ചെയ്യാന്നെങ്കി നമുക്ക് മോറോക്ക തന്നേ മികച്ച ആള്
ന്നാ കളിയിൽ എ ഏറ്റവും മികച്ച നിന്ന് അറ്റാക്കിങ്ങിലും എല്ലാം മോറോക്ക തന്നെയായിരുന്നു മികച്ചത്
മൊറോക്കോയുയായിട്ട് പിടിച്ചിക്കാൻ ബ്രസീലിന് പറ്റിയില്ലന്ന് തന്നെ വേണം നമുക്ക് മനസ്സി
സ് അതെ.
ബ്രസീലി ഇത്രയും പരിചയ സമ്പത്തുള്ള ഒരുപാട് കളിക്കാരുണ്ടായിട്ട് പോലും അവർക്കൊന്നും മൊറോക്കോയുടെ ആ ഒരു മൊറോക്കോയുടെ ഒരു ഇ പോൾ വാട്ട് പോലും പിടിച്ചിക്ക യ പറ്റുന്നി
അതെ ബഹീംഡിയാസിന്റെ പാസിനെപറ്റി പറയുകവാണെങ്കി മികച്ച രീതിയിലൊരു പാസ്സാണ് ആദ്യമത്സ കൊടുത്ത ആ ഗോളിലേക്ക് വഴിവെച്ച പാസ് കറക്റ്റ് ബ്രസീലിന്റെ ഡിഫൻസ് എല്ലാം ബ്രേക്ക് ചെയ്തോണ്ടാണ് ആ ത്രൂബോളുവന്നത്.
ത്രു ബോളുവന്നത് അത് ബ്രാഹ്മ്ഡിയാസിന്റെ ഭാഗത്തുനിന്ന്
ബ്രാഹിംഡിയാസിന്റെ ഭാഗത്തുനിന്ന്
അത് വളരെമികച്ച ഒരു പാസായിരുന്നു അതുപോലെതന്നെ അതുപോലെതന്നെ ഈ ബ്രസീലിന്റെ കളിവെച്ച് നോക്കുവാ എടുത്തുവെച്ചു നോക്കുവാണെങ്കീ മിഡ്ഡ് മിഡ്ഡ് മൊത്തം മൊറോക്കോയുടെ കൺട്രോളിലായിരുന്നു
അതെ
എട്ട് വയസ്സുകാരൻ പയ്യൻ റെ കണ്ടട്രോളിലായിരുന്നു വീട്ടു മൊത്തം. എക്സ്പീരിയൻസ്ട് ആയിട്ടുള്ള കശ്മീരോ, എല്ലാം
ഏ നിന്നിട്ടും കസിമീർ ആ മത്സരത്തിലൊരു യെല്ലോ കാർഡ് നേടുകയും ചെയ്യെന്ന് തോന്നുന്നു.
ആ കശ്മീർ സബ്സ്റ്ററ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു കശ്മീരുടെ പെർഫോമൻസ് മോശമായിരുന്നു.
പോയായിരുന്നു. മത്സരത്തിൽ ഒരുപാട് ഗ്യാപ്പുകള് കൊടുക്കുന്നുണ്ടായിരുന്നു അവർക്ക് കളിക്കാനായിട്ട് തന്നെ ഒരുപാട് പാസ്സുകൾ ഇീന്ന്ന്ന പോകുന്നുണ്ടായിരുന്നു ബ്രസീലന്റെ ഭഗത്തു നോക്കുവാണങ്കി
അതെ അതെ ബ്രസീലിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്
അതെ മ്മ് ഓവറോൾ ഈ ഓവറോൾ ഈ വേൽഡ് കപ്പ് നോക്കുവാണെങ്കി എനിക്ക് തോന്നുന്നു കൊറച്ച് കൊറച്ച് നല്ല അധികം മത്സരങ്ങളും ഈ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ
അത് വളരെ മികച്ച ഒരുപാട്
ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിനും ക്രൊേഷ്യയും തമ്മിലുള്ള മത്സരം വളരെ മികച്ച ഒരു- മത്സരമായിരുന്നു ഹാരിക്കൻ രണ്ടു ഗോളുകൾ നേടിയ മത്സരം
ആരിക്കേന്റെ പെർഫോമൻസ് നമുക്ക് മ എടുത്തു പറയേണ്ട പെർഫോമൻസ് ഷാരുഖേനൊരു സൈക്കറായിട്ട് ഒരു പ്ലേ മേക്കർ റോള് എല്ലാം വന്ന് കളിക്കുന്നുണ്ട് കൃത്യ ക്കെ ആയിട്ട് ടീമിന് ഏതൊക്കെ അവസര ഇത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിക്ക്‌ ചെയ്യാൻ പറ്റൊ ആ രീതിയിലെല്ലാം
ആ രീതിയിൽ എല്ലാം ചെയ്യുന്നുണ്ട്.
ഹാരിക്കേന്റെ റോളെന്ന് പറഞ്ഞാല് ആര് ക്യാപ്റ്റന്റെ റോള് കൃത്യ
കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ജൂട്ട് ബെല്ലിങ്ങ് ബല്ലിംഗവൻ്റെ റോളും ഏഹ് ആ കൊസ്റ്റ്യന് നമുക്ക്‌ വേറൊരാളെ ചിന്തിക്കാനും പോലും പറ്റാത്ത രീതിയിലാണ് ചെയ്യുന്നത്.
അദ്ദേഹത്തിന്റെ ആ ഗോള് മികച്ച ഗോളായിരുന്നു രണ്ടാം മത്സര ത്തിന്റെ അദേഹമാണ് മാൻ ഓഫ് ദി മാച്ച് ഗാന കേരാ മത്സരം സമനില ആയെങ്കിലും പക്ഷെ ബെല്ലികാപ്ത്തിന്റെ പെർഫോമൻസ് വളരെ